ഹലോ
ആഹ് കേക്കാ ഹലോ
ആഹ് കേക്കാം കേക്കാം
ആഹ് എന്തെക്കെണ്ട് വിശേഷം?
ചായകുടിയൊക്കെ കഴിഞ്ഞോ?
ചായാടിച്ചിട്ടില്ല
ചായ ആയില്ലേ സമയം ആയില്ലേ നാലുമണി ആയല്ലോ
നാല് മണി ഇവിടെ ആറ് മണിയവും ചയാകുടിക്കൻ
ആഹ് ചായ കുടിക്കാനോ? ഉഹ് ഇവിടെ ഞങ്ങള് നാല് നാലര ആവുമ്പഴത്തേക്ക് ചായ അത് ശരി ആഹ് ആഹ്
ആഹ്
ഇവിടെ ഞങ്ങള് ചായ
പിന്ന എന്താ ച ആയക്ക്‌
ചായ്ക്ക് സ്നാക്സ് എന്തേലും വാങ്ങിച്ച് വെക്കും അതേ ഉള്ളൂ അല്ല പ്രത്യേകമായിട്ടൊന്നുല്ല
ഇല്ല, ഇല്ല, ഇല്ല ഇല്ല ഞങ്ങള് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും പത്ത് പത്തരയൊക്കെ ആവും കഴിക്കാന് നേരത്തെ കഴിക്കണം എന്നൊക്കെ എല്ലാരും പറയുന്നത്
രാത്രി നേരത്തെ
പക്ഷെ ഞാൻ
കഴി ക്കൊ ചോറ്
ഞങ്ങടെ എന്റെ ജോലികഴിഞ്ഞ് വരുമ്പഴുത്തേക്ക് സമയം പത്തര പത്തേമുക്കാലൊക്കെ ആകും ആഹ് ഹ
ഏഹ്
ഞാൻ ഫാർമസി വർക്ക് ചെയ്യുന്നുണ്ട്
ആഹ് അഹ്
അപ്പഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പഴുതേ ത്തേക്ക് എട്ടെട്ടരയാവും എട്ടരയാവും അവിടുന്ന് ഇറങ്ങാനെ ഉച്ച ഷിഫ്റ്റ്‌ റ്റ ഉച്ചതൊട്ട്
ആഹ് ര രാവി ഉച്ച ഉച്ച തൊട്ട
ആഹ് ഉച്ചൊട്ട് ഉച്ചോട്ട്
രാത്രിവരെ
ആഹ് രാത്രി എട്ടര വരെ അതാവമ്പോ നമ്മുടെ വീട്ടി ജോലിയെല്ലാം ഒതുക്കിട്ട് പോകുവേ ചെയ്യാലോ ആഹ് ഇന്ന് ലീവാ
ആഹ് കുട്ടികളൊക്കെ എവിടെ
മോനുണ്ട് മോന് ഇപ്പോ കരോട്ട ക്ലാസ് ഉണ്ട് അതിന് പോയി
ഏയ്
പുള്ളേരൊക്കെ ഇച്ചിരി ഒരു മോന് ഒരു മോന്
ആ ആ
ആഹ് പിള്ളോരൊക്കെ ഇച്ചിരി പഠിക്കട്ടെ ഇപ്പഴത്തെ വളർന്നു വരുന്ന ചുറ്റ് ചുറ്റുപാട് അതുകൊണക്കൊള്ളയല്ലേ അപ്പൊ അവര് അവരെ തന്നെ ചെറുത്തു നിക്കാനൊക്കെ അവര് പഠിക്കട്ടെ
അതെ എത്രയില പഠിക്കണേ
ആറില് ആറില്
ആഹ്
പിന്നെ ജോലിയെല്ലാം ഒതുങ്ങിയോ
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞു
ഒതുങ്ങി ആഹ് ഞങ്ങളുടെ ജോലിയെല്ലാം രാവിലെ എടുക്കും
നല്ല വെയിലുണ്ടല്ലോ അല്ലേ
ആഹ് ഇന്ന് നല്ല വെയില് ഇന്ന് എന്തായാലും മഴയില്ല
ആഹ് മഴയില്ല ഉണങ്ങാനൊക്കെ ഇടാ
ആഹ് ആ ഇന്ന് അതൊണ്ട് തുണിയെല്ലാം ഉണങ്ങി ഉണക്കിയെല്ലാം വാരി ഇട്ടു ഞങ്ങള്
ആഹ്
അതുകൊണ്ട് സമാധാനം ഉണ്ട് ഇന്ന്
ഓ ഉച്ചക്ക് ഉറങ്ങൂലേ
ഇല്ല ഇല്ല ഇല്ല ഇല്ല ജോലിക്ക് പോന്നോണ്ട് ആ ഒരു പരിപാടി മാത്രം ഇല്ല പകല് ഉറക്കംന്ന് പറയുന്ന പരിപാടിയെ ഇല്ല
ആഹ് ജോലിക്ക്‌ പോന്നോണ്ട് പിന്നെ കഴിയൂല
ഇല്ല ഇല്ല ഉറങ്ങാനൊക്കത്തില്ല
ഉമ് പിന്നെ രാത്രി എന്താ ഫുഡ് ചോറന്നെ
ഇന്ന് ഉച്ചയ്ക്ക് ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഫുഡ് ഒക്കെ അങ്ങ് അങ്ങ് പോയായിരുന്നു ചേച്ചിഏടുത്തു പോയായിരുന്നു ഞങ്ങള് രണ്ട് പെൺമക്കളാ
ആഹ്
അപ്പം അമ്മ ഉണ്ട് അമ്മയും ഞാനും മോനും കൂടെ ചേച്ചിഏടുത്തു പോയി ഇനിയിപ്പം വൈകിട്ടത്തെ ഉള്ള കാര്യങ്ങളേ ഉള്ളു അത് പിന്നെ നമുക്ക് ഇന്നലത്തെ ചോറിച്ചിരി ഇരിപ്പുണ്ട് കൂട്ടാനും എല്ലാം ഇരിപ്പുണ്ട്
ആഹ്
ഇന്നിനി അതൊക്കെ മതി
ആഹ്
അതുകൊണ്ടൊക്കെ ഇന്നങ്ങ് തൃപ്തി ആയിക്കോളും
ആഹ്
രാത്രി ചോറ്ന്നെ കഴിക്കല്
ആ രാത്രി ചോറ എനിക്ക് അല്ലാതെ ഉള്ളതൊന്നും പ കഴി കഴിക്കാൻ പാടാ
ആഹ്
എനിക്ക് കഴിച്ച് കഴിഞ്ഞട്ടേ നമ്മളെ ഉച്ചക്ക് കഴിച്ചിട്ട് പോന്നല്ലേ
ആഹ
പിന്നെ വൈകിട്ട് എട്ട് എട്ടരവരെയും പിന്നെ വിശപ്പ് സഹിച്ചിരിക്കും
ആഹ് വേറൊന്നും കഴിക്കൂലയിക്കൂല
ആഹ് എനിക്കിങ്ങനെ വൈകിട്ട് എന്തെങ്കിലും കഴിച്ചേ ഒക്കു
ആഹ്
ഉം അതുകൊണ്ട് പിന്നെ ഞാന് ചോറങ്ങ് കഴിക്കത്തതേ ഉള്ളൂ
ആഹ്
വേറെ ഞായറാഴ്ച ന്ന് പരിപാടൊന്നും ഇല്ല്യേ
ഞ്ഞെറാഴ്ച അങ്ങനുള്ള യാത്രകളൊന്നും ഇല്ലടാ
ആഹ്
ആകെ ഉള്ളത് വീട്ടിലെ കാര്യങ്ങള് നോക്കുക പിന്നെ ഇതുകൊണൊക്കെ എങ്ങനെ എങ്ങോട്ടെങ്കിലും ഒരു എടുത്തോട്ട് എറങ്ങും
ആഹ്
അല്ലാതെ കറക്ക ഒന്നുല്ല
ആഹ കർങ്ങാഷ്ടല്ലേ
ഏതാ കറങ്ങണത് ഇഷ്ടമാണ് പക്ഷെ അങ്ങ് ഒത്തിരിയള്ള കറക്കം ഞങ്ങള് മാത്രമേ ഉള്ളൂ
ആഹ്
അതുകൊണ്ട് അങ്ങനുള്ള കറക്കവില്ല
ആഹ്
പിന്നെ ഏട്ടം വരുമ്പോഴുള്ള യാത്രകളൊക്കെ ഉള്ളൂ പിന്നെ ഈ എങ്ങോട്ടെയിലൊക്കെ പോവും ബന്ധുവീടുകളിലൊക്കെ പോവും
ആഹ് പ്പൊന്താ ജോലി ഫ്രീ ആയിട്ടിര്ക്ക
അതെ അതെ ഞങ്ങള് ചായ ഇട്ട പ്പ അത് അമ്മ അമ്മയ്ക്ക് കുടുംബശ്രീ ഉണ്ടായിരുന്നു
ആഹ്
അപ്പൊ അമ്മ അതിന് പോട്ട വന്നപ്പത്തൻ ചായ തണുത്തുപോകും ഞാനന്ന് വെച്ചു ആഹ് ചൂടാക്കി കൊടുക്കാന് നി ഇങ്ങനെ അടപ്പ ന്തോ
ഇങ്ങളുണ്ടോ കുടുംബശ്രീല്
കുടുംബശ്രീയൊ
ആഹ്
ഇയ്യോ എനക്കാ പരിപാടിയൊന്നുല്ല
ഏഹ്
എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല
ആഹ
കുടുംബശ്രീ കുടുംബശ്രീ പരിപാടി ഒന്നില്ല അത് അമ്മയുണ്ടോ രി പണിയോ
ആഹ് അല്ല കാണും
ആഹ് ജോലിയുണ്ട് ജോലിയിനി
ഉം
ക്രിക്കെറ്റൊ ഫുട്ബോളോ
ആഹ് ഫുട്ബോൾ ഫി ഫിഫ വേൾഡ് കപ്പൊക്കെ കാണുവോ
അവ് ഞാൻ അങ്ങനെ ഇര്ന്ന് കാണാറില്ല മോന് ഇഷ്ടാ മോൻ ഇരുന്ന് കാണും
ആഹ് ഇന്നലെ ബ്രസീൽന്റെ കളി ണ്ടായിര്ന്നല്ലോ
ഓ ഞാൻ എന്റെ കുഞ്ഞെ എനിക്ക് അതിനോട് ഇൻട്രസ് റ്റൊക്കെ ഉണ്ട് പക്ഷെ ഞാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും എടുക്കാനൊക്കെ ഉള്ളോണ്ടേ
ആഹ് ഞാൻ കാണാറില്യ മക്കള് കാണു ഉം
മക്കള് കാണും മക്കള് കാണും അത് തന്നെ മോൻ കാണും
ഉം
അവര് മിക്കവാറും അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കെടക്കാനൊരുങ്ങത്തുള്ളു
ഏഹ് ഇന്നലെ മൂന്നു മണിക്കന്നെയാണു പുലർച്ചെ കളി
ആഹ് ഇൻ്റെത് ഇച്ചിരേരിന്ന് കാണും പിന്നെ നമ്മളൊക്കെ പ ള്ളു പറയുമ്പ പിന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങും
ആഹ്
ഇന്ന് ഇന്നിനി നാളെ സ്കൂളി പോണം അതുകൊണ്ട് ഇന്നിനി ഞാൻ പറഞ്ഞിട്ടൊണ്ട് ഇന്നിനി കാണാൻ ഇരിക്കല്ലേന്ന്
ഉം സ്കൂളില് പഠിക്കുവൊ
ആഹ് ഒണ്ടൊണ്ട് പഠിക്കും കൊഴപ്പൊന്നൂല്ല ഇതുവരെ കൊഴപ്പൊന്നൂല്ല ട്യൂഷനൊന്നും പോന്നില്ല അത് സ്വന്തമായിട്ടുള്ള പഠിത്തവൊക്കെയാ പിന്ന അമ്മയും കൂടെ ഇരിക്കും അമ്മയും കൂടെ ഇരുത്തി പഠിപ്പിക്കും
ഉം
ഉം
വീട്ടിന്ന് പഠിക്കൂലേ
ആഹ് തന്നെത്തായിരുന്നു പഠിച്ചോളും
ഉം
പഠിക്കുന്നേനുള്ള ബുദ്ധിമുട്ടൊന്നുല്ല
ആഹ്
അതുകൊണ്ട് നമ്മുക്കും കാര്യവാ കുത്തിയിരിക്കണ്ട പിന്നെ അമ്മ കൂടിരിക്കും അമ്മൂമ്മ വേണോന്നുള്ളതേ ഉള്ള് നമ്മള് വേണോന്നൊന്നൂല്ല ഞാൻ വരുമ്പോഴത്തേക്ക് പഠിത്തെല്ലാം കഴിയും
ആഹ്
ഉം
അമ്മക്കറിയായ്ക്കൂലെ
അമ്മ യ്യോ അമ്മ ഒത്തിരി കുട്ടികളെ പഠിപ്പിച്ചു വിട്ടാളാ അമ്മ പഴേ നേരത്തെ ഒത്തിരി പുള്ളാർക്ക് ട്യൂഷനെടുത്തതാണ് ഇപ്പം പിന്നെ ഒത്തിരി പ്രായോക്കെ ആയോണ്ടുള്ള ബുദ്ധിമുട്ടൊണ്ട് എങ്കിലും അമ്മ പഠിപ്പിച്ചോളും ആ വീട്ടില് വീട്ടില്
ഏത് വീ ടീച്ചർ ആയിരുന്നോ
ടീച്ചറല്ല വീട്ടി ട്യൂഷൻ എടുക്കുവാരുന്നമ്മ
ആഹ് അവ ഏതുവരെ പഠിച്ചിക്കണ് ഡിഗ്രി വരെ
ഡിഗ്രി അല്ല പ്ലസ് വൺ പ്ലസ് ടു വരെ ഉള്ള പിള്ളാരെ പഠിപ്പിക്കുവാരുന്നു പക്ഷെ ഇപ്പ ഇല്ല കേട്ടോ
ഉം
ഇപ്പം ഇഷ്ടം പോലെ ടൂഷൻ സെൻ്ററുകളൊക്കെ ഉണ്ടല്ലോ
അല്ല അമ്മ ഏതുവരെ പഠിച്ചിക്കിണപ്പൊ
അമ്മയോ അമ്മ പഴയ പ്രീ ഡിഗ്രി ടൈപ്പ് ഷോർട്ട് ഹാൻഡ്
ഉം
എക്കെയ അമ്മ അന്നില്ലല്ലോ അമ്മയുടെ വർ ഷങ്ങൾക്ക് മുമ്പോള്ള പഠിത്തം അല്ലേ
ആഹ്
അന്ന് പ്രീ ഡിഗ്രി ഒക്കെ അല്ലേ ഡിഗ്രിക്ക് പകരം പ്രീ ഡി പ്ലസ് വൺ പ്ലസ് ടുന് പകരൊക്കെ പ്രീ ഡിഗ്രി ഇല്ലേ വരുന്നത്
ആഹ്
ഉം അതുകൊണ്ട് അമ്മ അതായിരുന്നു
ഉം
പിന്നെ ഷൈ ടൈപ്പുണ്ട് ഷോർട്ട് ഹാൻഡ് ഉണ്ട്
ഉം
അതെല്ലാം പഠിച്ചതാ അമ്മ പിന്നെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിൽ അവരെല്ലാം ജോലി വാങ്ങിച്ചിട്ടുണ്ട്
ആഹ്
അങ്ങനെ ഇരിക്കുന്ന്
പ്പൊ ഇട്ക്കൂലല്ല
ആഹ് ഇപ്പോ എക്കത്തില്ല ഇപ്പൊ എടുക്കത്തന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് പ്രായത്തിന്റതായിട്ടുള്ള ബുദ്ധിമുട്ട് പിന്നെ ഇപ്പൊ അടുക്കടക്ക് ട്യൂഷൻ സെന്ററുകൾ ഉണ്ടല്ലോ ഇഷ്ടം പോലെ
ആ അപ്പൊ എല്ലടത്തുംണ്ട് മറ്റേ ആദ്യരുന്നു വീ വീട്ടിലൊക്കെ പോയിരുന്നത് ഇപ്പ വീട്ടിലല്ലോ ഇപ്പ ട്യൂഷൻ സെന്റർ ഉണ്ടല്ലോ
അതന്നെ
എല്ലാടത്തും
അതുകൊണ്ട് പിന്നെ ഇപ്പ അങ്ങനെ എടുക്കില്ല പിന്നെ ഇപ്പൊ മോന് പറഞ്ഞു കൊടുക്കാതെ ഉള്ളൂ
ഉം ഇപ്പ സ്കൂളിന് മുന്നിലുണ്ടല്ലോ എല്ലാ സ്കൂളിന്റെയും
എല്ലാ സ്കൂളിലും ഇപ്പൊ അവര് തന്നെ ട്യൂഷൻ എടുക്കുവല്ലയോ
ഉം അതെ സ്കൂളിന്റെ മുന്നിലായിട്ടും വരുന്നുണ്ട് സെൻ്ററ്
ഏതായിരുന്ന്
സ്കൂളിന്റെ മുന്നില് വേറെ ട്യൂഷൻ സെന്ററായിട്ട് വരുന്നുണ്ട്
സെൻറായിട്ട് വരുന്നുണ്ട് ആഹ് ഇവിടെ അങ്ങനൊന്നും ഇല്ല
ഓ ഇവിടെ ഉള്ള സ്കൂളിന്റെ അടുത്തായിട്ട് ഉണ്ട്
ആഹ് ആഹ്
ഒമ്പതും പത്തും ഉണ്ടാവും ഒമ്പതാം ക്ലാസും പത്തും എട്ടും
ഉം ഹം ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെന്ന് വെച്ചാൽ ട്യൂഷനുണ്ട് പക്ഷെ അവന് പോവാൻ താല്പര്യം കുറവുണ്ട് ട്യൂഷന് പോകാന് മോൻ തന്ന ത്താൻ പഠിച്ചോളാ എന്നാ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് പിന്നെ നമ്മള്
ചെന്ന പോഓണം വല്യ കാണാൻ ഇല്ലല്ലോ
ആഹ് അത് തന്നെ ഓക്കേടാ ശരിയെന്നാ
ആറാം ക്ലാസ്സിലല്ലേ എത്തിട്ടുള്ളോ പോ
ആഹ് ഞാൻ ഇവിടെ ഒരു എട്ട് എട്ടാം ക്ലാസ്സ ഒക്കെ ആവട്ടന്നും പറഞ്ഞ് ഇരിക്കുവാ ട്യൂഷന് കൊണ്ടാക്കാന്